ഹലോ ഹലോ
ഹലോ
കേൾക്കിണില്ലേ?
ആഹ് ആഹ് ആ
ആഹ് ആഹ് ഇപ്പൊ കേൾക്ക് ണ്ട്.
നീയാണോ വിളിച്ചിട്ട് കിട്ടണില്ലാന്ന്പർഞ്ഞേ?
ആഹ് വിളിച്ചിട്ട് കിട്ടീന്നിലേ.
ഏ ഞാൻ വേറെ മെസേജ്ങ്ങനെ വന്നോണ്ടിക്കണ്ടേ അതാ വേഗം വിളിക്കാ വന്ന്
ആഹ് അയ് ശെരി ഞാന് ഓൺലൈനില് കാണുണൂണ്ട്. ആൾ അത് അത് വേണ്ട്ച്ച് അതേ പിന്നെ പറഞ്ഞേ.
ഞാൻ ബേക്കടിച്ച് പിന്നേം വെര്ന്ണ്ട് കോൾ വരാത്തോണ്ട് പിന്നെ എന്താ വർത്താനം? എന്താന്ന്?
അഹ് കേക്ക്ണില്ലേ ചെറിയ റേഞ്ച് പ്രശ്നംണ്ടോ?
ആഹ് ഇവിടെ കൊഴപ്പല്ലാ അവിടെണ്ടോ?
ഇല്ല ഇന്ക്ക് ച് സംസാരിക്ക് കേക്കായിനി മിണ്ടായിയാണ് കേക്കായിന്നറീല്ല. കേക്കണ് ണ്ടല്ല.
ആഹ് ആഹ് ഇപ്പൊ കേക്ക്‌ണ് ണ്ടോ?
ആഹ് അപ്പൊ കേക്കണ്ട് എന്തെക്കെയാ അവിടത്തെവർത്താനൊ ചോയിക്കാ
സുഖാണ് അവിടെയോ
ഇബടീ കൊഴപ്പൊന്നുല്ല അങ്ങന പോണൂ മഴ ഇണ്ട് ഇത ഇപ്പ നല്ല മഴണ്ട്
ആഹ
ആ് ഇപ്പൊ തോർന്നുക്കുണൂ ട്ടോ പൊറത്തക്ക് ഷീറ്റിന്റെ സൗണ്ട് കാരണെ ഉള്ള്ക്ക് നല്ല മഴയായിതോന്നു ഷീറ്റ്മക്ക് വെള്ളം ചാടിട്ട പൊറത്തന്ന് നോക്കുമ്പോ മഴ തോരോക്കെ ചെയ്തുക്കീണു
മക്കളില്ലേ
മക്കൾണ്ട് ദാആ ചെറിയാളിപ്പോ അംഗൻവാടിന്ന് വന്നു ഇനി രണ്ടാള് വരാന്ണ്ട് സ്കൂള്ന്ന്
ആ ശരി ആ
ഇഞ്ഞിപ്പോ തെരക്കായി ഉം മൂന്നാള് ഇനിപ്പോ തിരക്കായി ഏറെ
ആഹ് ഇഞ്ഞിപ്പോ തെരക്കായി അതാ ഞാൻ പെട്ടെന്ന് വിളിക്കാൻ പറയണത് ജോലി തന്നാ പിന്ന ഒഴയില്ല
ഒയിവില്ലപ്പൊ ചെറിയാൾ വന്ന് നിപോ ഓൻക്ക് ചോറ്കൊടുക്കണം ചായ കൊടുക്കണം അങ്ങന തെരക്കാഉം ഇന്ന് ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇന്ന് ബേക്കറി ഐറ്റംസ് ഒക്കെ ണ്ട് അപ്പൊ അത് മതീന്ന് കരിതി ഉം ആ ഇണ്ട് നാട്ട ണ്ട് ഇബ്ടതന്നെണ്ട് ഉച്ചക്കോര് ചോറിനിണ്ടാവോ അപ്പ പിന്നെ അപ്പൊ ഓല് പോവാതെ പിന്നെ ഒന്നിനും ഫോണിമ്മരിക്കാനും പറ്റൂല
ആഹ് ആഹ് ഇവിടെ അങ്ങന കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര കൂളാണ് എന്നൊക്കെ പറഞ്ഞണ്ട്
അപ്പ അതന്നെ അപ്പൊ ഞ ഒരുകോള് ചെയ്തു അയിന്റടിയില് ഇങ്ങനെ ഇതുപോലെ പറയണ് അപ്പൊ പിന്നെ ഞാന് ഫോൺ എടുത്തേച്ചു പിന്നെ ഓല് പോയി കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞ് പാത്രം കഴകലൊക്കെ എടുത്തച്ചപ്പൊത്തന്നെ പിന്നെ ഫോണിമ്മൽ ഇരുന്നു അല്ലേയ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഉം
ആ ശരി ആ
പിന്ന മക്കളെല്ലേ
ആ ണ്ട് മൂന്നാളിണ്ട് ഏട്ടില് ആറില്
ആഹ് സ്കൂൾ പോയിട്ടുണ്ടാവില്ലേ എല്ലാരും
ഓര് നാലരയാഉ എത്തുമ്പോ നാലരയാഉ എത്തുമ്പോ
അതേ ലേ ആഹ്
ഇനിപ്പോ എണീക്കാനായി ചായ ഉണ്ടാക്ക ഉം കടി ണ്ടാക്കണം പിന്ന നൂഡിൽസ്
ആ ഇന്നലെക്കെ പഴംപൊരി ണ്ടാക്കി ഡെയിലി എണ്ണ പലഹാരം കൊടുക്കാനും പറ്റൂലൈ ഓൽക്ക് അതൊക്കെ ഇഷ്ടം സംഭവം ഓൽക്കതൊ വല്യ കാര്യ പക്ഷെ അതും പറ്റൂല ആ പിന്നെ ഇന്ന് ഇന്ന് പോവുമ്പോ ചോയിച്ചൂ ചോയി ച്ചിട്ടാ പോയിക്കണെ ഇന്നെന്ത നാല്മണിക്ക്ന്ന് ചോയിച്ചിട്ടാണല പോയിക്കണത് അപ്പ ഞൻ പറഞ്ഞു അത എന്ത് പോകുമ്പോ അറിയണം ഇന്ന് എന്താന്ന്ള്ളത് പോക അല്ലെങ്കിൽ രാവില പോകുമ്പോ അറിയണം
ഇവിടെ ചോയിച്ചു അങ്ങനെ അതെ മായിരി രാവിലെ ണീച്ചു വരുമ്പോ തന്നെ ന്താ കടീന്ന്
ആഹ് അതും ചൊയിക്കൂ ഉം അത് ഓരിക്ക് പറ്റിയതാണെങ്കി വല്യ കൊഴപ്പില്ല അല്ലെങ്കി ഓലി അപ്പതന്നെ തൊടങ്ങും ചിണിങ്ങലി
ആ ഉസ്കൂളിട്ട് വരുമ്പോന്ന ന്താണ്ടാവാ അങ്ങനെക്കെ
ഏഹ് അങ്ങനെത്തെന്നെ ഇബിടീം
അന്നേരം നൂഡിൽസിന്റെ പാക്ക് രാത്രി കൊണ്ടുവന്ന അപ്പൊ ഒന്നുണ്ടാക്കിയപ്പൊ തിലൊന്ന് നാളെണ്ടാക്കാന്ന് പറഞ്ഞ്
ആഹ് ഇവിടിയം അങ്ങനെ--ക്കെ തന്നെ നൂഡിൽസ് ആ അലെങ്കിങ്ങനെ ബേക്കറി ബിസ്ക്കറ്റ് റസ്ക് അങ്ങനെന്തേലും അല്ലെങ്കി ഇങ്ങനെന്തേലും ണ്ടാക്കും ഞ പഴമ്പൊരി ഉള്ളിവടന്തേലൊക്കെണ്ടാക്കും. കൊറച്ചുകൊറ് ണ്ടാക്കും. ഇല്ലേ വർക്കൊന്നുംചെയില്യ ദാ തക്കെ തന്നെയല്ലേ പണി ഹ്ഹ്.
അമ്മളൊക്കെ വർക്കിന് പോയാലമ്മക്ക് ഒരൊയിവില്ല വർക്ക് ചെയ്യണൊടത്തും വർ. ക്കാണ് വീട്ടിലന്നാലും വർക്കാണ് ആഹ. അത്ക്ക്മേലെ ആ. പിന്നെ വീട് വീടാക്കിട്ക്കണെങ്കിലാണ് പണി. ഞാൻ പറയാരമ്മക്ക് വീട്ടമ്മമാര്ക്ക് കൊറച്ച് പതിനായിരൊക്കെ മാസം സാ സാലറി കിട്ടണം ഹ്ഹ്ഹ് ഉം ആരും കാണാത്ത ജോലികളാണ്. ഇന്നൊയിവുണ്ടോ ആഹ്.
അത്ര എടുത്താലും തീരന്നൊയിവ്ട്ടില്ലേ ഉം ഒക്കെ പണി. ഇപ്പഴാ സത്യപറഞ്ഞ ര് ര ര ഇന്ന് രണ്ടരക്കായിട്ട ചോറന്ന്ണത്. ആ ചോറ്ന്നല് കയിഞാ താ കൊറച്ചെരം ഫോണ് മെര്ന്നു പിന്നെന്താ മൂന്ന് മൂന്നര ആവുമ്പത്തിന് ഇബാനത്തി ചെറ്യായാളെത്തും.
അതന്നെയാണ് ആഹ് ആഹ് ഓലിപ്പന്ന വന്നാ പിന്നെ കടക്കൽ കടകൽ.
ആഹ് മ് പിന്നെ ചെതായി ഒരു ശെ ശെര്ക്. ട്ടാണങ്കിൽ ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ നേരം കിട്ടു അതത്രനെ അമ്മക്ക് റസ്റ്റെട്ക്കാൻ കിട്ടുള്ളൂ.
പിന്നെ രാവിലാ. ബന്റെ ചോറും. കനോം ചായേം കടിയൊക്കെ കൊണ്ടോവും അപ്പൊ അങ്ങൊണ്ട് ഏയര ആമ്പോത്തേന് അടക്കള ഫുഡോക്കെണ്ടാവും.
അ ന്റേട്ടത്തിക്കും അങ്ങനെയാണ് ഓളങ്ങനെ എന്താ. കൊടുത്താ കൊളിയക്കാക്ക്. അപ്പപിന്നെ ഓള് വിളിക്കണ ടൈമാവുമ്പോ ഓളറിയും ഓളതൊക്കെ കയ്ഞ്ഞെക്കുണുറയും.
ആഹ് ഇന്റതും അങ്ങനെ ഏയര ആവുമ്പോത്തിന് അടുക്കളേല് ഫുഡ്ണ്ടാക്കല് കയും.
ആഹ് ഓളും അങ്ങൻതനെ ഏഴര ആവുമ്പത്തിനെളേയാക്കും ഇതേ പോലെതന്നെ. ഇതേ ടൈമന്നെ ഓളത് അങ്ങനെ കയും ഓല്ക്ക് സെൻഡ്രിങ്ങാണ് ട്ടൊ.
ആഹ് ശെരി കൊണ്ടെവാക്കാല്ലേ ആഹ്.
ഇപ്പഴും ബിരിയാണിം പൊറാട്ടെക്കെലെ തരാ അങ്ങൻത്തെ പണിക്കാർക്കൊക്കെ. അപ്പപിന്നെ അങ്ങനെ കൊണ്ടോവം.
ഇത് പിന്നെ മൂത്തോള് അക അടിച്ചാരിത്തരും ചെറുത് മിറ്റം അടിച്ചാരിത്തരും. പിന്നെ കയിഞ്ഞിട്ട് പിന്നെ ഓര് പോവാനാമ്പത്തിന് എന്താ പാത്രം കൈകലും കയിഞ്ഞാ പിന്നെ. ഒമ്പതരക്കോല് പോവാ അത് കയിഞ് പിന്നെ തൊടക്കാനുണ്ടാവും അലക്കാൻ മെഷീലോടും. കയിഞ് പണി കയിഞ്ഞ് പിന്നങ്ങനൊറങ്ങനെ ചെലപ്പം ഉം. വിസ്താരിങ്ങനെ.
തരു പക്ഷെ ശനി ഞായറൊള്ളൂ സമയണ്ടാവൊള്ളൂ മദ്രസക്ക് പോയി വന്നാലേ.
ഉം മൂത്തൊട്ടി എത്രല്ലാ.
ഓളാറാംക്ലാസ്സില്.
ആഹ് ആഹ്
സ്കൂള് മദ്രാസൽ ആറില് അപ്പൊ മദ്രസ് വിട്ടന്ന് പിന്നെ കുളി നനയും കയിഞ്ഞ ചായോടിയിഞ്ഞിട്ട് സ് ക്കുൾക്ക് പോകാനായി പിന്നെ സമയമൊന്നുല്ലല്ലോ ശനി ഞായറൊക്കെ എല്ലാ പണിക്കും കൂടും. ഓന് രണ്ടാം ക്ലാസ്സില് ചെക്കന് രണ്ടാത് പിന്നെ ഇല്ലേ. ചെറുതിന് മൂത്ത പെൺകുട്ടി പിന്നെ രണ്ടാൺകുട്ട്യേള്.
ആഹ് അത് ശരി ആ പിന്നെ ഹസ്ബന്റിന് എന്താ വർക്ക്.
ഓല് ഇതാണ് പെയിന്റിങ്ങാണ്. കോൺട്രാക്ടർ ഇണ്ടാവൂലേ മൊത്തത്തില് എടുത്തിട്ട് എല്ലാ പണിയണ്ട് ജിപ്സം പണി. സീലിങ് അങ്ങനെ കർട്ടന്റെ എല്ലാ വർക്കും ഉണ്ട് ഉം പെര മൊത്തത്തിൽ എടുക്കല. മ് കരാർ എടുത്തിട്ട് അങ്ങനെ പണിക്ക ക്കാരുണ്ട് പിന്നെ. മഴയുണ്ട് പിന്നെ വണ്ടിണ്ട് സ്പ്രേ പെയിന്റങ് ഉണ്ട് വണ്ടിടെ ടെസ്റ്റ് വണ്ടി ഉം ടെസ്റ്റ് വണ്ടികളൊക്കെ എടുക്കും ഇപ്പൊ വണ്ടിണ്ട് ഇവിടെ ട്രാവലർണ്ട്. പെയിന്റടിച്ങ്ങോണ്ടിരിക്ക
അഹാ
തന്നെ മ്മ്
ആഹ് അത് ശരി
പിന്നെ കാലാവസ്ഥ എങ്ങനെണ്ട്പ്പവടെ?
കാലാവസ്ഥ ഇപ്പതാക്കണ്‌ മഴ ഇങ്ങനെ ചാറിയോണ്ടുക്ക്‌ണു ഈ മക്കൾ വരാൻ നേ ഞ്ഞിപ്പോ കോടേം കൊണ്ട് പോണ്ടി വരും
ഇപ്പൊ ചെറിയ ആളെ വണ്ടി വന്നപ്പോ അംഗൻവാടീക്കാണെങ്കിലും ഓട്ടോറിഷീല പോവാ. അപ്പൊ വണ്ടി ഉം ദൂരണ്ടേയ് അപ്പോ അപ്പൊ അത് ആ ടൈമിൽ അപ്പരു മഴപെയ്യും കുട കൊണ്ടു പോയിട്ട് ഇങ്ങട്ട് കൊടുന്നു ഇനി അപ്പൊ തോർന്നു ഇനിയിപ്പ അടുത്ത ആൾക്കാര് വരുമ്പോളക്കാരം മഴ.
ആഹ് ആഹ് പിന്നെ ചോർനോക്കെന്തേയ്ന് കറിന്ന്?
ചോറിന് മീൻ കറി മീൻ പൊരിച്ചതും എളുപ്പതാ മീന് ത് എന്താ തെരണ്ടിയോ എന്തൊരു മീനില്ലേ ആ മീന്.
ആ എങ്ങനെ കറിവെക്കലങ്ങനെ സാദാ മുളകിടോ?
ച്ച വല്യ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയണേക്കാ ഞാൻ ഇതുവരെ കറി വെച്ചിട്ടില്ല അത്.
ആഹ് എന്നാല പിന്നെ എന്താ കറിണ്ടാക്കിയപ്പോ?
കറി നത്തൽ മീൻ ഉണ്ടാവോല്ലോ അത് അത് കൊറച്ചുണ്ടായിരുന്നു കറിക്ക് വാങ്ങിയതാ കൊറച്ച് മാത്രം. അപ്പ അത് കറി വെച്ചു ഉം അത് കറിയും വെച്ച് മീൻ പൊരിക്കും ചെയ്തു. തേങ്ങരച്ച് കറി വെക്കണം മക്കൾക്ക് അതഷ്ടം മറ്റേതെരിയാണ് പറയും. നമ്മള എങ്ങനെ എരി കൊറച്ച വെച്ചാലും മുളകറി വെച്ചാലും എരിയാണ് പറയിം
ഓല്കരിയാണറിയുംലെ അത് ഒന്നാമത് ചൊമന്ന കളർ കാണുമ്പോ അതരിവാണ ആഹ് കൂട്ടി പിന്നെ അല്ല അതൊന്ന് കൂട്ടി നോക്കിയാലല്ലേ അതിന്റെ ടേസ്റ്റ് റിയുള്ളൂ പക്ഷെ അതെ മുന്നേ തന്നെ ഓലാണ് നിയമിച്ചാണ് അത് എരിയാണ് ആ
ന്നെ പറയും ഇതിരിയൊള്ളുന്നറിയും ചെറിയ ആൾക്കാ മൂത്തോൾക്ക് കൊഴപ്പല്ല മറ്റവനും അറി അങ്ങനെ. അപ്പ പിന്നെ ഒരാ ഒരാൾക്കൊന്ന് വേറെരാൾക്കൊന്ന് അത് നട പൂല വജ്ജ അപ്പൊ പിന്നെ അയിനൊന്നും തേങ്ങ അരച്ചട്ടന്നെ കാര്യയിട്ട് വെക്കാ
നമ്മളിത് വല്ല ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിക്കാന്നണ്ടെങ്കിൽ നല്ല എവിടെയെങ്കിലും ഒക്കെ എത്തിനു
ഒരാൾക്ക്ത് ഇഷ്ടണ്ടാവും ഒരാൾക്കത് ഇഷ്ടണ്ടാവൂല്ല അങ്ങനെ ഓരോർത്തതല്ലേ അപ്പൊ പിന്നെ പിന്നെ ഇനക്ക്‌ അങ്ങനെ
ഏ ഒരു ദോശമാവ്ണ്ടെങ്കിണ്ടല്ലോ ഒരാൾക്ക് ക വലൃതാക്കിച്ചുടണം മാപ്പ്ളക്കും പിന്നെ രണ്ടാമത്തീനും പരത്തി ക ട്ടില്ലാത്ത വല്യപ്പം മാണം ഉം പിന്നേ വല്യോക്ക് കട്ടീല് കൊഴഞ്ഞപ്പം മാണം കരിയാൻ പാടില്ല ല്ലൃ ചെറുദിന് പിന്നെ അങ്ങനൊന്നുല്ല ചെറുത്പിന്നെ അങ്ങനെ ന്റെ മാരിയാ ആ അല്ല ഓള മൂന്നിലെത്തിക്ക്ണേ ഒമ്പയസ്സായിക്ക്ണ് ആ എട്ട് വയസ്സ് കഴിഞ്ഞ് അല്ല ഓക്ക് പിന്നെ എന്താ കഴിപ്പോ ഡ്രസ്സ് ആയാലുംഓള് ഓള് മൈൻഡ് അങ്ങനെയ എന്ത് കൊടുത്താലും അല്ല എ പറഞ്ഞാലും.
ചിലോര് അങ്ങനെ അല്ലാതും ഉടുക്കള്ളൂ അത് കുഴപ്പലൊ നല്ലതാണ എന്തോ ക്കുമ്പോ എല്ലാ സാഹചര്യവും എല്ലാതും അങ്ങടെ ഉൾക്കൊള്ളാൻ പറ്റൂൽക്ക് മറ്റ പിന്ന തന്നെ എന്നുള്ളരു മൈൻഡില ആക്കരെ അത
എന്റെ രണ്ടാമ രണ്ടാമത്തോളണ് ഭയങ്കര വാശി ഓൾക്ക് ഓള് വിചാരിച്ചത് നെ നടക്കണം. ഇല്ലെങ്കി പിന്നെ പാട്ടാ അങ്ങോട്ട് തൊട പിന്നെ കരച്ചില് ഒള് വന്നാ പിന്നെ ഇവിടെ വേറെ അറിയാലോ
ആഹ ആ എല്ലായിടത്തും ഉണ്ടാവുക ഏതെങ്കിലും ഒന്ന അങ്ങനെ
ആഹ ഒന്ന് അങ്ങനെ ഉണ്ടാവും വലുത് പിന്നെ അങ്ങനെ അലമ്പോന്നില്ല പക്ഷെ നലും ഏതുണ്ടാക്കും ഈ വടികൊടുത്ത് അടി വാങ്ങാ അല്ല അതേ മതി ഒന്നും തോണ്ടും അപ്പൊ പിന്നെ അങ്ങനെ മറ്റോള് ന് അടിചും. ഓള് തോണ്ടണ് ഇണ്ടാവു കൊള്ളൂ.
മൂത്താ മൂത്താള് സൈലന്റ് ആ പെൺകുട്ടിയല്ലേ കൊറെ സൈലന്റ് ആണ് ഓള് പിന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമലോ വന്ന സ്കുള് ഓള് ചിത്രംരച്ചതും ക്രാഫ്റ്റിന്റെ ഒക്കാ ആളാണ് അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും എഴുത അളത് എഴുതും ചെയ്യും. പക്ഷെ ഇനിപ്പോ ഒബന് വന്ന അപ്പളും സൗണ്ട്ല്ല ഇ നടുത്ത ഒരള്ണ്ട് വരണ്ട് ആഹ് ഓന്ന് ഇന്ന് വന്ന പിന്നെ ഉം ഓ വന്ന പിന്നെ ചെറു ഇത് ഓനുംമ്പാട അങ്ങട് അതുമ്മ തൊട്ടു ഇതെടുത്തു അങ്ങനെ ആട്ടി ഇങ്ങനെ ആട്ടി അനടാ അങ്ങനെ അങ്ങട് തുടങ്ങും പിന്നെ പത്ത് മണിവരെ അവറരു പത്ത് പത്ത് മണി വരെ പിന്നെ ഇതന്ന ഓ ഉറങ്ങോളണം പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാലള്ളൂ പിന്നെത് അതാ ഓണ അടിക്കുന്നുണ്ട് ഓന്റെ വണ്ടി വന്നു ഉം
ടൈം കഴിഞ്ഞില്ലേ
ഫ്രീ ടൈം കഴിഞ്ഞ് ഇത് തന്നെ എത്രന്നേ ഉള്ളു ഞാൻ പറഞ്ഞോ ഒന്നോ രണ്ടോ മണിക്കൂർ കിട്ടും ആഹ ആയിക്കോട്ടെ ശരി എന്നാ
ആഹ ഓക്കെ